ആ
ആ അപ്പം നേരത്തെ എന്താ കോളായി കണക്റ്റ് ആയിട്ട് കേൾക്കുന്നില്ല ഇനി
റേഞ്ചിന് വിഷയ തോന്നണണ്ട് നിനക്ക് കിട്ടണില്ലേെന്നോ ഉ അല്ലെ ടൂറൊക്കെ പോയി ഇറഞ്ഞിട്ടല്ലോ അഛ പഠിച്ചോ
ഉം അത് അടിച്ചു പളിച്ചു വെച്ച നല്ല അടിച്ചുപളിച്ചു തീരെ സുഖല്ലാതെ ഇനി പോയിന് പക്ഷെ ആ പോയതിന ശേഷം തോന്നാ കൊറച്ച മുന്നേ പോയാതി ഇനിയന്ന് ന വർത ഹോസ്പിറ്റല് ആഹ എല്ലാരും പോതിീനി
ഉം ആ കളിയൊക്കെ കാണുമ്പോളേ ഉം അസുഖക്കണ് മാറില
ആഹ സത്യം എല്ലാരും പറണം ചെയ്ത് വരുന്ന ആ ബസ് കേറുന്നവരെ മുഖം പാടിയണ്ട് ഇനി ഞാനും മോളൊക്കെ വസ അ അത് കൊറച്ച് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാരും കൂടെ ചാടലും താലുംൊക്കെ തുങ്ങിയ
ആഹ് ഞാ ആ സ്റ്റാറ്റസ് കണ്ടേ അപ്പ തന്നെ എനിക്ക് മനസ്സിലായ എൻജോയ്മെന്റ് കാരണം അങ്ങനെയൊക്കെ ഉണ്ടാവകുമ്പോ നമ്മുക്ക്മ്മ മനസ്സിന് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ
ഇല്ല കറക്റ്റ് ഉ അതെ
നന്ന മൈന്ഡ് അവിടെ മാത്രല്ലേ അപ്പൊ അമ്മക്കും നന്നെ മനസ്സുണ്ട് ക്ലിയറായി എന്താ ഹസ്ബൻറ് എന് പറഞ്ഞു ആം
അതെന്നെ പറഞ്ഞേ ഒരു പറഞ്ഞ തന്നെ ഒരു ആഴ്ച മുന്ന പോന്നാൽ മതി ഞങ്ങൾ രണ്ടാടേ കൊണ്ട കാരണം എനിക്ക് തീരെ ഇ മോള് ചുമച്ചിട്ട് ഇങ്ങോട്ട തീരെ വെയനെ േ സ
അല്ല പിന്നെ
ഒരു പ്രശ്നല്ല ഞാൻ എല്ലാരോടും ചുമ ചുമയന്ന് അതുകൊണ്ട് ഞാൻ ചിലപ്പോങ്കില ഉണ്ടാവുള്ളൂ ടൂർന്നൊക്കെ അന് പക്ഷെ ഓട ബസ് കേയറിയ മുതല് ചുമച്ചിട്ടേ ഇല്ല ആഹ ഓൾ ഹാപ്പിന്നെ
അ നമുക്ക നമ്മള മാനസ്സ് ഇത് ശരിയാവണം പറരണ തന്ന കൊറെ അസുഖങ്ങള് വരുന്നത് അതേക്കാരം നമ്മള് മനസ്സണ്ട് ശരിക്ക് ഇല്ലാ ഇത് ഫ്രീ ആക്കല്ല മനസ്സിനെ ഫ്രീ ആക്കി വിടല്ലേ ഫുള്ള് എൻജോയ്മെന്റ് ആയിട്ട്
പിന്നെ ഞാൻ ബാക്കിയുള്ളോരൊക്കെ ഇന്നോട് ഈ വെറുതെ പറഞ്ഞി നീല്ലേ കുട്ടിക്ക് ചൊമണ്ടാർന്ന് വെരാതിക്കാള്ള ഒരു ഐഡിയ എടുക്ക നിലെ ഇതാ ആരും പറഞ്ഞാ വിശ്വസിച്ചാത്ത കോലത്തില്ലേ അത്രയും ഇങ്ങാട്ട് അവള് നല്ല ഹാപ്പിആയി
ഉം
ഏതായാലും അടിച്ച്പൊളിച്ചിട്ടോ ഇല്ല ഉമ്മയൊന്നും പോനില്ല ഹസ്ബെന്റിന്റെ ഫാമിലി അതൊക്കെ നാത്തുമാരാ ആഹ് ഹസ്ബന്റിന്റെ ഫാമിലി
ആഹ് ആഹ്
ആഹ് എന്തിനി ഞാന് ഇവടത്തെ ഉമ്മല്ല അതൊക്കെ നാത്തുമാര് മൂത്തച്ചികള് ഫർദട്ടിന് ക്ക് രണ്ട് നാത്തുമാരാണ് ഓര് പിന്നെ ബാക്കിയുള്ളവലൊക്കെ ഓലെ മക്കള് പേരകുട്ടിള് മരുമക്കള് ആഹ് അങ്ങനെ ഓര് പിന്നെ മൂത്തച്ഛന്മാര് എല്ലാരും ഉണ്ടാനി മൊത്തം ഒര് കളർമയംനി ഒരേസം പോയി വന്ന് വീട്ടിലെത്തിയപ്പോ പോരണ്ടില്ലേനിയായി ആടടെ നമ്മ ആഹ് ആഹ് അവടെ എടെ നിക്കാനാ തോന്നിയെ ആഹ്
എന്നും മറക്കൻ പറ്റാത്ത ഒര് ഓർമ്മയായിട്ട് അത് ഇണ്ടാവും
സത്യം ഇവടെത്തി നോക്കുമ്പോ എപ്പോളും എല്ലാരും വിളിക്കുന്നപണിയാ വി വീഡിയോ കോളെ നമ്മുക്ക് ഒന്നൂടി പോവുല്ലേ സ്കൂള് തൊറക്കണേന് മുന്നെ ഒന്നുകൂടി പോവുല്ലേ എല്ലാരും റെഡിയാട്ടോ എല്ലാരും റെഡിയാ ഞമ്മള് പൈസ ഇല്ലാത്തോണ്ട് കൊറച്ച് വേക്കോട്ട് ഞമ്മള് നിക്കുന്നല്ലാതെ അല്ല മനസ്സോണ്ട് നമ്മളും റെഡിയാണ്
നല്ലൊരിത് തന്നെയല്ലേ മനസ്സിനൊരു സന്തോഷം കിട്ടാറഞ്ഞാല് ഒര് ഇതും ഒണ്ടാവരുത് ടെൻഷനും ഒക്ക് ഒയിവായി എല്ലാം ഫ്രീ ആയിട്ട് ഇതാവുമ്പളേ അത നമു ക്കന്നുണ്ടാവും
അത് ടെൻഷൻ ഇല്ലായിട്ടല്ല പക്ഷേ ആ ടെൻ
അയിന്ർന്ന് അയിന് അന്ന് ഓർമ്മണ്ട അവടെ എത്യ അവടെ മാത്രം ആ ഒരു ഇതില് എല്ലാരിട്ടും എടപയികി നിക്കല്ലേ ഒന്നും ഒണ്ടാവുല്ല
അതന്നെ നല്ലതില്തന്നെ എല്ലാരും ഞങ്ങളൊക്കെ ഫുഡ് ഒക്കെ ഒണ്ടാക്കിക്കൊണ്ടൊയിനി അല്ലാ പത്ത് നാപ്പത്തൊൻമ്പ ആൾക്കാര് ഇണ്ടായിനി
ആഹ് അപ്പൊ രാവിലക്കൊക്കെ എന്താ കൊണ്ടെയത്
രാവിലെ ഞങ്ങള് പൊറാട്ര കൊണ്ടോയി നൂറ്റിനുപ്പ നൂറ്റിനാപ്പ പൊറാട്ര കൊണ്ടോയിന് ആഹ് തെയഞ്ഞ് മക്കളൊക്കെ ഓരോന്നല്ലള്ളൂ കയിക്ക ഉം
ഇതാവുമ്പോ ചെലപ്പ അറിയില്ല തിന്നണത്
ആഹ് അല്ല അത് നിങ്ങള് പറഞ്ഞെ കറ റ്റാ ഈ നാപത്തേഴ് ആൾക്കാര് ഇണ്ടായിനി അതില് കുട്ടികളൊന്ന് എണ്ണാതെ വല്യോരു മാത്രം നാപത്തേഴ് അപ്പ ഈ കുട്ടികളൊക്കെ ഒണ്ടാവല്ലോ ഓരക്കെ പിന്നെ ഓരോന്നീച്ചല്ലേ ഒള്ളൂ മക്കളക്കെ ഒന്നല്ലേള്ളൂ കയിക്ക
പക്ഷെ നമ്മള് എന്നും കയിക്കണേക്കായാലും കൂടുതല് വല്യോര് കയിക്കെ കാരണം നമ്മള് അ ഇതല്ലേ അങ്ങനെ നിക്ക ചോറാണെങ്കില് എന്തായാലും നമ്മള് കൂടുതല് കെരുതണം പറയണ അതാണ്
ഉം പന്ത്രണ്ട് ലിറ്ററിന്റെ ആഹ് പന്ത്രണ്ട് ലിറ്ററിന്റെ കുക്കറില് കറി കൊണ്ടേനി ആദ്യ വെളമ്പിയോർകക്കെ നല്ലോ കിട്ടി കിട്ടി ലാസ്റ്റ് എത്തിയപ്പം കഷ്ണം പോട്ടെ നീര് അതിലൊരു കറി കിട്ടിയാൽ മതി ലാസ്റ്റ് എത്തിയപ്പോ പിന്നെ വെള്ളം പാരേണ്ടി പോലെ അയി കാരണം പൊറാട്ടേക്കൊക്കെ നല്ലോ കറിവേണല്ലോ
പൊറോട്ടക്ക് കറി പാറന്നാ കാണൂല മറ്റുള്ള മരിയല്ല പത്തിരി അതുപോലെ തന്നെയാണ് പ പത്തിക്കുമാണ് നല്ല കറി ഉം ആഹ് അതന്നെ നല്ലഓണ അതില്ലങ്ങെ നൽക്കണം
ഈ ദോശക്കുമ്പോൾ നമ്മ ഇങ്ങ മുക്കി തിന്നൊക്കെ ചെയ്യാം മറ്റ അതന്നെ
ഉം ഉം
ഏതാലും ഉം ഉച്ചക്കോ പോര സാധാ ഉം അതന്നെ ഏത് കൊണ്ടോയില്ലാന്ന്റിയില്ല അത്രക്കും അടിപെളിയാന്ന് ഉച്ചക്കും സാധാ ചോറ് സാമ്പാറ്
ആഹ് അതൊക്കെ എങ്ങനെ ഇ ണ്ടാക്കിയന്നിട്ടെ അപ്പൊ നേരത്തെ ഇദ യിട്ടുണ്ടാവോലെ
ഞങ്ങള് മൂത്തചിന്റെ അവിട്ന്ന ഉണ്ടാക്കി
ആഹ്
ആ തലേന്ന് തന്നെ ഒക്കെ അ രാ എപ്പൊ മ മരിബാഗ് വൈകുന്നേരം ആറ് മണി ആകുമ്പോ വെജിറ്റബിൾസൊക്കെ മുറച്ച്താക്കി വെച്ച് തേങ്ങ വർത്താങ്ങതൊക്കെ പരിപാടിയത് രാത്രി പത്തണിക്ക് ശേഷമാണ് ഉണ്ടാക്കൽ തുടുങ്ങിയ
ആഹ് ശരിയാണ് എല്ലാം റെഡി ആക്കി വെച്ച എളുപ്പണ്ട്
എന്തൊക്കെയുണ്ട ഇനിന്ന് അറിയോ ആ സദ്യന്ന് പറയാനില്ല വെറൈറ്റിയൊരു സദ്യ
അതെല്ലാ പറഞ്ഞത് ഇപ്പൊ ഈ ഹിന്ദു ഹിന്ദൂസൊക്കെ ഹിന്ദുസൊക്കെ ഓണത്തിന് സദ്യ ഓൽ തലേന്നക്കെ റെഡിയാക്കിക്കെയാണലോ ചെയ്യാം ഉം അല്ലാതെ കഴൂല അ നേരത്തിന് ആവ
പക്ഷെ ഞങ്ങള് ഫുഡ് കഴിച്ചപ്പോക്കു മൂന്നര ന
ആ പക്ഷെ വിഷപ് ഇണ്ടാവൂല അല്ലെ അങ്ങനെ വിഷപ്പല്ലല്ലോ
ഏ ഇല്ല അറിയണേ ഇല്ല ബാനാസുര ഡാം അവിടെ അവിടെ കേറിയാണ്ട് ടൈമ് പോയതേ അറിഞ്ഞില്ല എല്ലാവാരും ഓരോ മര ത്തിന്റെ ചോട്ട് പോയി കുത്തിർന്ന് വർത്താനം പറഞ്ഞന്ന് ആഹ് ആ പട്ടത്തക്ക റീലൊക്കെ അവിടന്ന് എടുത്തതാ അതൊ അത് കഴിഞ്ഞ അപ്പൊ ഞങ്ങൾ നോക്കി മൂന്നേമക്കാലൊക്കെയിന് പിന്നെ ഞങ്ങള് ഫുഡ് കഴ്ച്ച് അയിന് ശേഷം പിന്നെ ഒക്കെ രസെനു എല്ലാവരുപാടെ അടിപിടി ന ണ്ട് നല്ല രസണ്ടായിന്നു അതെങ്ങനെയൊക്കെ പോണം
ഉം അതാണ് കൈര് ആശം ഉച്ചായക്കില്ലേ തുടങ്ങിയാ പരിപാടി
ഞൻ ചോറ് അടുപ്പത്തെ വച്ചനേ അത് വെന്തില്ല നല്ല വേവുള്ളരിയാ കറിക്കുള്ള ഇനി ഇപ്പൊ ഒരുക്കൊണ്ട്ക്കാണ് തക്കാളിക്ക് നല്ല വിലയല്ലേ ഇപ്പോൾ
ഉം നണ്ട് തക്കാളി വില ഇങ്ങതിനെ വിലയില്ലാത്തത് എല്ലാത്തിനും വില കൂടയാണ് ഒരു ചായക്ക് വരെ പതിനഞ്ച് രൂപക്ക ആയില്ല അപ്പൊ
അന്നെ
ഉം ഇന്നലെ ഇപ്പ ഞാന് ബേക്കറി കറിയ പ്പളേ അടൊ ചായകുടിചണ കണ്ട ഒരാൾ പൈസന്റെ പറഞ്ഞപ്പളേ അയിൽ അയാളെ കടി അ വ്യാപാരിന്റെ ഇത് നോക്ക ചായക്കും ഒരു ഇതിനൊക്കെ പൊറട്ടക്കൊക്കെ പതിനജ് ചെയ്ക്കണോന്ന് കടിക്ക് പതിനഞ്ച് കടിക്കും പതിനഞ്ച് ച ചായക്കും പതിനഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട് ഗ്യാസ് ഇല്ലാ തോണ്ടയ്കാരം ചെലപ്പളേ
ആഹ് അതായിരിക്കും ഗ്യാസ് ഭയങ്കര പ്രശ്നല്ലേ
ഉം ഉം ഇല്ലത് നല്ല വെലിയാണ് ഹോട്ടലാളൊക്കെ അടിച്ചിട്ടീന്നല്ലോ ആറാം തിയതി ഉം അങ്ങനെ ആഹ് ഉം.
ഏതാലും ഇപ്പത്തെ കാലത്ത് സാധാരണക്കാർക്ക് ജീവിച്ചണെങ്കി കൊർച്ച്
അതാണ് അയിനതന്നോ സാധനങ്ങക്കൊക്കെ വില കയറുന്നുുണ്ട് ഈ കൂലി മാത്രം കൂടണില്ല
ആഹ് സത്യാണ്
ആഹ് അതാണ് ബുദ്ധിമുട്ട് ന്നാഅയ്നനുസരിച്ച് കൂലിം കൂട്ടിത്തരാണെങ്കി കൊഴ്പ്പല്ല അതില്ലല്ലോ അപ്പൊ ബുദ്ധിമുട്ട്ന അനുഭവിച്ചനെ ഉം
അതന്നെള്ളത്
യുദ്ധത്തിന്റാണെങ്കി അങ്ങനിം
ഹസ്ബന്റ് ഇപ്പ ഇന്ന് പറഞ്ഞിട്ടുള്ളു തക്കാളിക്കൊക്കെ നല്ല വെലണ്ടേ അങ്ങനെടുത്ത് ഇത്താണ്ട് ഇത്ണ്ടന്ന് പർഞ്ഞ്
ഇനി അയ്നതല്ലേ കൊറച്ചൊക്കെ ഒന്ന് പിസ്ക്കാ
ആഹ് പക്ഷേ ഈ തക്കാളി ഒന്നും പിഷ്ക്കാൻ കഴിയൂലല്ലോ നമ്മക്ക്
രണ്ടണ്ണംട്ണോട്ത് ഒന്ന്ടാ അങ്ങനെയൊക്കെ കാട്ടാ അല്ലാ എന്താ ചെയ്യണത് ഉം ഉം അല്ലാണ്ട്പ്പൊ നമ്മക്ക് ആവശ്യത്തിന് ഉപയോഗിക്കും മാണ്ടേ
അത് വാണം ഇത് എല്ലാതന്ത് കാട്ടാനാണ് ഈ കറി എല്ലത്തിനും വാണം തക്കാളിയേയ് ച്ചാ കയ്യൂല ഇവിടെ ആണെങ്കിലോ പഞ്ചസാരിം തക്കാളീം തെകച്ചാ തെയ്യൂലാ ഈ രണ്ട് പഞ്ചസാര മക്ക
കൊർഞ്ഞ മധുരം മതി ഉം കൊർഞ്ഞ മധുരം മതി അങ്ങനെ ശീലായതോണ്ടേയ്
ആഹ് ഞാനും ചെറിയ മധുരത്തിലെ ഇടൊള്ളു
ഉം എളച്ചൻ എളച്ചന്റെ കുട്ടികൾ വിര്ന്നന്നാ പറയും കൊർച്ചും കൂടി മധു രടീ അവർക്ക് മധുര ഇണ്ടായതൊണ്ട്
ഈ ഇനിക്ക് വേണ്ട മധുരട്ടോ എനിക്ക് ഹസ്ബന്റിനൊന്നും വേണ്ട മോക്ക് നല്ലോം വാണം ഓളാണ് ഓരോന്ന്ണ്ടാക്കും
ഉം ഇവടീണ്ട് എടക്ക് നാരങ്ങള്ളും മറ്റെള്ളം പറങ്ങാണ്ടൊക്കെ പെണ്ണിന്
ആഹ് അഹ് അതെ ഓരോന്ന് ഒരു സാധനം ബാക്കിണ്ടെങ്കി അത് വെച്ചാണ്ട് പരീക്ഷണം നടത്ത്ണ പണിയാ ഓൾക്ക് കേക്ക്ണ്ടാക്കാ എന്തൊക്ക ആഹ് അങ്ങനൊക്കെ അതൊക്കെ ആവുമ്പോ നല്ല ആളൊക്കെന്നെ കൊഴ് ഴ്പ്പൊന്നുംല്ല ഈ ഗ്യാസൊക്കെ കിട്ടാൻ പണിുള്ളള്ളോടത്തത്ത് നല്ല ആളാ
അത് ശരിയാണ് പക്ഷേ അല്ല നല്ല കാര്യണല്ലോന്നർഞ്ഞതാണ്
ഞാനു ഓളോട് പറലാ അടുപ്പത്ത് തീയൂട്ടിണ്ടാക്കിക്കോ പറിം ഗ്യാസ് കഴിഞ്ഞാപ്പൊ കിട്ടൂല ഉം അത് അതൊന്നും ഓല്ടുക്കൂല പറയാ നമ്മള്
ഉം അതന്നും ചെയ്യൂല ഞമ്മക്കന്നെ മടിയാണ് മൊരിക്കാരപ്പം അടുപ്പത്ത് ആഹ് അത് വെറകിനൊന്നും കൊഴ്പ്പില്ല ഞാൻ ചോറ്ണ്ടാക്കും പിന്നെ പോത്തിന് വെള്ളം കാര്യം രണ്ടു നേരം അങ്ങനെണ്ടാക്കുന്നല്ലാണ്ട്
ഉം ഉം ഇവിടെ വെർകില്ലേയ് അതാണ് പ്രശ്നം നനന്നാവൊന്നുല്ല ഉണ്ടാക്കി വെച്ചീന്നപ്പ കഴിഞ്ഞ് ചെയ്ത്
തുകൊണ്ട് അതിന്റെ തന്നെ നമ്മക്ക് അങ്ങനെണ്ടാവും അന്നെ ഉണ്ടാക്കും ചെച്ചും അത്
ഞാപ്പ തേങ്ങട്ടീനി രണ്ട് കൊർച്ചീസം മുന്നേ ആട്ട് ട്ടാ വിചാരിച്ചാണ്ട് അപ്പം മഴയും തൊടങ്ങി
ഞങ്ങള് കൊണ്ടേയ്ക്ക്ണ് ഇത് ഒണ അന്ന് ഒണങ്ങീന്ന്ട്ടാ ന്നിട്ട് പിന്നെ അവിടെങ്ങനെ ഇട്ട്ട്ട് ചെറിയരു ഇത് മ്മ ഇന്ന് കൊണ്ടേയ്ക്ക്ണ് എന്താവുന്ന് അറിയില്ല ഉം ഒരാരാഴ്ചയിലേറൊയി
എത്രായി എത്രണ്ണംനി നൂറെണ്ണം
ആഹ് നൂ നൂറ്റിമ്പെണ്ണ ഒന്നുമല്ല
ആ ആഹ് ഇവിടെ ഞാന്നെ കൊറച്ചുമുന്ന ആക്കിന നൂറെണ്ണോ
ഉം എണ്ണ കഴിഞ്ഞിക്കണ് പിന്നെ തവിടെ എണ്ണ വാങ്ങിക്കണ്
മ് അത് യൂസ് ചെയ്യുവൊങ്ങള് കറി ഫുഡ്ണ്ടാക്കണത്
അയക്കന് അതിന് സെയില് പിന്നെ വെളിച്ചെണ്ണ കഴിഞ്ഞ
തവിടെണേ അതെന്റെ പുതിയ അറിവട്ടോ
ഉം അതോ ഉപയോഗിച്ച ഞങ്ങള് മീൻ പൊരിച്ചാനൊക്കെ മറ്റോ ഓയില് എടുക്കും അതാ എന്തിന്റെ എണ്ണ ഇപ്പ ചറ തവിടെണ്ണ അതിന്റെ പേര് ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് അത് നല്ല അതാ ഇവിടെ ഉപയോഗിച്ചല് ഒരു നമുക്ക് നല്ല എണ്ണന്റെ ഒക്കെ ഏകദേശം ഒരു കളറ തിയണേ ഇതാ ഇത് റൈസ് ബ്രാൻഡ് എറങ്ങാണ്ട് പേസ്റ്റ് അങ്ങനെന്നും കൊഴപ്പില്ല ഇപ്പ അങ്ങക്ക് ശീല ആയതൊണ്ട് റൈസ് ബ്രാൻഡണ് ആ പയ്യ ഉമ് ചെറിയൊരു ഉമ്
ഹായ് വെളിച്ചെണേന്റെക്കെ ടെസ്റ്റ് തന്നെ അല്ലെ ഏതാണ് ഉ ഉണ്ടാക്കുമ്പോ ടേസ്റ്റ്
അത അങ്ങനെ ഇപ്പ പറയാൻ പറ്റപ്പോ അങ്ങനെശീലായതോണ്ട് അങ്ങനെന്ന് അറിയുന്നില്ല കൊഴപ്പല്ല ഞങ്ങളതെ സൺഫ്ലവറിനൊക്കൊയിലും നല്ലതാണ് ആ ടേസ്റ്റ് സൺഫ്ലവറിന്റെ വേറൊരു ടേസ്റ്റ് അല്ലേ ഉമ് വേറെന്തൊക്കെന്നെ
ഞാനെ എന്ന ആയിക്കോട്ടെട്ടോ ആഹ് ശരി ആ.. ട്ടെ